അസ്
ഹലോ
ആഹ് എന്ത് ഇട്ക്കായിരുന്നു ആഹ് കേക്കാം കേക്കാം ഉം
എന്തെക്കെ ഇണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ആണോ ഇവിടെയും സുഖായി ട്ട്‌രിക്ക്ണ് പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ചോ ഉച്ചെക്കെത്തെ ഉം ഇപ്പൊ വെയ്ന്നാരായില്ലേ
ആഹ് ആഹ്
ആഹ് കയ്ച്ച്ട്ട്ല്ലാ എന്താ കഴിച്ചേ എല്ലാരും ഉണ്ട് ഇവടെ എന്താ കഴിച്ച് ചോറുണ്ട് എന്താ ചോറിന് എന്താ കറി
ചോറിന് കറി മീൻപീര ഉണ്ടായിരുന്നു മീൻ വറുത്തെ ഉണ്ടായിരുന്നു പയറ്തോരൻ ഉണ്ടായിര് ന്നു അവ്ടെയോ
പയറ് ഹ് ഇവ അതേപോലെ തന്നെ ഇവ ഞങ്ങള് കോയി കറി ച്ചീന്ന് പപ്പടം പൊര്ച്ച്ണ് അതേപോൽ തന്നെ ഏഹ് മറ്റേഹ് മറ്റേ ഇത്‌ ഇണ്ടല്ലോ ഉം ഉം എന്താണ് കോളിഫ്ലവറ് ഇഹ് ആഹ് കോളിയോ ആഹ് ആ സ് ആഹ് അത് ഉപ്പേരിയാക്കി വെച്ച്ണ് ഇഹ് ആഹ് അങ്ങനെ ആഹ് ഇനി ഇപ്പൊ ചായക്ക്‌ള്ളത് തായല്ലോ എങ്ങനെ ചായ വൈകുന്നേരം കുടിക്കോ
ആഹ് ചായ കുടിക്കാറുണ്ട്
ഏഹ് കുടിക്കാറ് ഇണ്ട്ല്ലേ ഏഹ് എന്തെങ്കിലും സ്പെ ഏഹ് പലഹാരെന്തെങ്കിലും ഇണ്ടാ ക്കോ
അത് ഇവിടി ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ബിസ്ക് ആഹ് ബിസ്ക്കറ്റ് അച്ചപ്പോം അങ്ങനെഒക്കെ ഇരി
ആഹ് അങ്ങൻത്തെ എന്തെ ന്ത പലഹാരങ്ങള് കൂട്ടി വിക്കാരലേ ഇല്ലില്ല കുടിച്ചിട്ടില്ല കുടിക്കണം ഞങ്ങളെ റ്റൈം ആകും ഒരു ആറ് മണിക്കാകും കുടിക്കാന് അവിടെ എങ്ങനെ കറക്റ്റ് ടൈമിലൊക്കെ എങ്ങനെ കുടിക്കണോ
ഏയ് അങ്ങനൊന്നില്ല
അങ്ങനെ ഒന്നുല്ലേല്ലേ അവ് ചെല വീട്ടിലൊക്കെ അങ്ങനെ കറക് റ്റ് ടൈമില് ഇങ്ങനെ ചായൊക്കെ കുടിക്കും അത ഞാൻ ചോദിച്ചെ കറക്റ്റ് ടൈമിൽ ചോറി കറ ക്റ്റ് ടൈമില് ചായ അങ്ങനൊക്കെയാണ് അതെ രാവിലെക്കെ എങ്ങനെ പിയാണേക്ക് ചായൊക്ക് കുടിക്കാറ്
രാവിലെ ഒരു ഒമ്പത് ഒമ്പതരെക്കെ ആവുമ്പോ കുടിക്കും
ഒമ്പത് ഒമ്പതരക്കാവുമ്പോ കുടിക്കൂലേ ആഹ് ഏഹ് രാവിലെ നേര അത്തൊക്കെ ചായ ആവോ കുടിക്കാൻ നേര വൈക്ക്ണ അല്ലെങ്കിൽ അല്ലെങ്കി ആഹ് സമയൊക്കെ ആവുമ്പോത്തേനാവു
ആഹ് ആഹ് അല്ലെ വ് എല്ലരും ജോലി ക്ക് പോനോണ്ട് ഒ ഒമ്പതൊമ്പതരെക്കെ ആവുമ്പത്തേക്ക് കുടിക്കണം
ആഹ് അങ്ങനെ കുടിക്കണിലേ ഉം അപ്പം പിന്നെ ഇഞ്ഞ് അപ്പൊ ഇനിപ്പോ രാത്രിയ്ക്കെക്കെ ഭക്ഷണണ്ടാക്കിത് ഉച്ചക്കെ ഉണ്ടാക്കുവോ അല്ലെങ്കിൽ ഏയ് പിന്നെ ഉം രാത്രി വേറെ ഇണ്ടാക്കേണ്ടി വെരോ എങ്ങനെണ്
ആഹ് ചെല ദിവസങ്ങളി രാത്രിലുണ്ടാക്കും ചെലത് അല്ലെങ്കി ചെലപ്പം രാവിലെ ഒണ്ടാക്ക്ന്ന്ണ്ട്
അങ്ങനെയാണ്ലേ ഇവിടെ ഇങ്ങനെ യ് ച്ചാല് ചെല ദിവസങ്ങളില് ഇതേപോലെ തന്നെ രാത്രി ണ്ടാക്കും ഏഹ് ഭ ക്ഷെണ ദെ തെകയാ ഇതെന്തെങ്കിലും വരാണെങ്കില് ങ്ങള് രാത്രി ഇണ്ടാക്കും ചെല സമയത്ത് ഇതേ
ആഹ് ഹാ
ഇപ്പോൾ തന്നെ അങ്ങനെ ചപ്പാത്തിയാ അങ്ങനെന്തെങ്കിലൊക്കെ ആയിട്ട് ഇണ്ടാക്കും ചെല സമത്തെന്തേയ്യും ഉ ച്ചക്ക് ഇണ്ടാക്കിത് തെകഞ്ഞിട്ടാണെങ്കില് ഞങ്ങള് പിന്നെ രാത്രി ഇണ്ടാക്കുലാ കറിം ആഹ് ആ ചോറും അങ്ങനെണ് ഇവടെ ഉം എങ്ങനെ ഭക്ഷണൊക്കെ പുതിയ തര ബിരിയാണിയോ നെയ്ച്ചോറ് അങ്ങനെന്തെങ്കിലൊക്കെ ഐറ്റംസ് ഇണ്ടാക്കാറ്ണ്ടോ എങ്ങനെ അറിയോ ഉണ്ടാക്കാനൊക്കെ
ബേക്കർ ഏഹ് അങ്ങനെ ബിരിയാണി യൂട്യൂബ് ഒക്കെ നോക്കി ഉണ്ടാക്കി ട്ടുണ്ട് അല്ലാണ്ടങ്ങനെ
എങ്ങനെ എന്നിട്ട് ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ ഉം ഒണ്ടായിട്ടുണ്ട് എങ്ങനെങ്ങള് പൊരി ചിട്ടാണോ വെക്കാറ് അല്ലെങ്കില് ഏഹ് സാധാ നോർമലായിട്ടാണോ വെക്കല്
ആഹ് പൊരിച്ചിട്ടൊക്കെ ഇണ്ടാക്യാ പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്യാ
പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത്ത്ല്ലേ ഞങ്ങള് ഞങ്ങള് ഇതേ പോലെ തന്നെ ഞാന് ഞാന് ഇങ്ങനെ ബിരിയാ ബിരിയാണി വെക്കുന്ന പ പറഞ്ഞ് തരന്നാല് എങ്ങനെയ ആദ്യം തന്നെ കൊച്ച് ഉള്ളിട് ഉള്ളിട്ക്കും ഉള്ളി എട്ത്ത്ട്ടാ
ആഹ്
അതേപോലെ തക്കാളിയും പച്ചമു നമ്മള് പച്ചമുളക് ഏഹ് അതേപോൽ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി മിക്സിൽയിട്ട് ചതക്കും ഇങ്ങളങ്ങനെണോ? മിക്സിയിലിട്ട് ചതക്കാണോ ആഹ് ആഹ് ഇണ്ടാ ക്യക്ക ആഹ് അങ്ങനെ ന്ന ഞ ങ്ങളങ്ങന്യാണ് എഹ് പിന്നെ ഉം അതേപോൽ തെന്നെ ആദ്യം തന്നെ അമ്മളെ ബിരിയാണി ചെമ്പട്ടിയിലല്ലേ വെക്കാ അപ്പൊ ആ ചെമ്പട്ടിയിലമ്മളെന്തെയ്യും നെയ്യ് ഓയിലും കൂടി ഒഴിച്ചാണ്ട് ഒരു ഒരു വലിയ സവാള ഉള്ളി അമ്മളെന്തെയ്യും ചെറി ചെറിയ ഇതായിട്ട് കനം കൊർച്ചും അരിയും എന്നിട്ട് അത് നമ്മള് വ വയ റ്റി നല്ല ബ്രൗൺ കളറില്ടും അത് അമ്മളയിന്റെ മൊകൾള്ടാനാണ്. എന്നിട്ട് നമ്മള് ആ തിലേക്ക് അത് കോഴി ട്ട അതില്ക്ക് അണ്ടിം മുന്തിരിം കൂടി ഇട്ട് ഒന്ന് നെര്ച്ച്ട്ക്കും
ആഹ്
പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ അരിഞ്ഞ് വെ ച്ച ഉള്ളിം തക്കാളിം ഏഹ് ഇടും എന്നിട്ട് ഉപ്പൂട്ടാണ്ട് നന്നായിട്ടൊന്ന് വാട്ടിട്ക്കും എന്നിട്ട് പിന്നെ അത് വാട്ട്യെട്ത്ത് കഴിഞ്ഞിട്ട് അതി വാട്ട്യെട്‌ത്തൊര് പതൊക്കായിട്ട് അയ്ലേക്ക് അമ്മളരച്ച് വെച്ച ഇഞ്ചും അതേപോൽ തെന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ആ ഇൻ പച്ച മൊളകിന്റെ ആ പേസ്റ്റ് അതിലേക്ക് ഇടും എന്നിട്ട് നന്നായിട്ട് ഒന്നൂടിം ഒന്നെളക്ക്യൊന്ന് ഉം വാട്ടും എന്നിട്ട് പിന്നെ അതിലേക്ക് ഞങ്ങളെന്തെയ്യും ഏഹ് തൈര് ല്ലേ തൈര് പുളിക്കും വേണ്ടിട്ട് ഞങ്ങള് തൈരും നാരങ്ങനീരും ഒഴിക്കാറ്ണ്ട്. തൈരും നാരങ്ങനീരും ഒഴിക്കും എന്നിട്ട് അത് അരിച്ച് തൈരും നാരങ്ങ നീരൊഴിച്ചാണ്ട് പിന്നെ അത് നല്ലോണൊന്ന് താകിട്ട് അയിലേ ക്ക് മൊളകും പൊ ഒര് ടീസ്പൂൺ കൂടുതലൊന്നുടാല്ല കൂടുതലമ്മള് മൊളകും പൊടി ഇടുമ്പോ അമ്മളെന്തെയ്യും ഏഹ് അമ്മളെ ത് ഇതാവൊല്ലോ എന്താ കളറ് മാ റൂലെ ചോറിന്റെ അപ്പൊ പിന്നെ കൊർച്ച് കു ഏഹ് മൊള ക്കും പൊടി പിന്നെ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും ഇട്ടാണ്ട് നന്നായിട്ട് എളക്കും. നന്നായിട്ടൊന്ന് വാട്ടും എന്നിട്ട് അയ്ന്റെ പച്ചമണൊക്കെ മാറി കഴിഞ്ഞ പിന്നെ അമ്മള് കോയില്ലേ ല്ലേ ആ കോയി എന്തെയ്യും അതിലേക്ക് ട്ടാണ്ട് നന്നായിട്ടൊന്നു ആഹ് ഒന്നായിട്ട് ഒന്ന് താകും എളക്കി എടുത്തു എന്നിട്ട് പിന്നെ മറ്റേ അട്പ്പത്ത ഇതിനമ്മള് വെള്ളം വെക്കണം അതിലേക്ക് കറാമ്പട്ട അതേപോൽ തെന്നെ പട്ട പൂവ്, നാരങ്ങന്റെ തൊലി ആ മൂന്നും പാടെ നാരങ്ങന്റെ തൊലി ഞങ്ങളെ ന്തിനാ ഇടണ് വെച്ചാല് അരി ഒട്ടാതെക്കാനും വേണ്ടീട്ട് അത് മൂ അതയ്ല്ട്ടാണ്ട് ഉപ്പുട്ടാണ്ട് തളപ്പിച്ചൂറ്റും ചോറ് എന്നിട്ട് പിന്നെ ഈ ചമ്പട്ടി ക്ക്ല് ഈ ഏഹ് നമ്മള് കായ ഉണ്ടാക്കി വെച്ച്‌ലെ കോയിന്റെ ആ കായത്തിന്റെ മേലെ എന്തെയ്യും ഈ ചോറ്ങ്ങനെ ഇട്ട് കൊടുക്കും ഒര് കൊർച്ച് രണ്ട് മൂന്നാല് കോരി ട്ട്ട്ട് അയ്ന്റെ മേലെന്തെ യ്യും ഈ ഉള്ള്യക്കെ നമ്മള് ഫസ് റ്റെന്നെ ഇതാക്കി വെച്ചീല്ലേ ഉള്ളി ങ്ങനെ ഒരു ബ്രൗൺ കളറിലാക്കി അതിങ്ങനെ വിതറും ബിരിയാണി മസാല ഇടുട്ടോ ബിരിയാണിന്റെ ഏറ്റവും വലിയതാണ് ബിരിയാണി മസാല പറയാൻ പറന്നു ഇന്നാടാ ആഹ് പിന്നെ എന്ത ചെയ്യോ അത് ഒന്നായിട്ട് നന്നായിട്ടൊന്ന് അ ഇട്ടിട്ട് പിന്നെ രണ്ടാമത്തെ ഇത് ഇടും അങ്ങനെ
ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ല
ആഹ് കേക്കുന്നുണ്ടോ കൊറച്ച് ഓയൽ ഇതൊക്കെ ഒഴിക്കും
ആഹ്
എടാ
ആഹ് ഇപ്പൊ കേക്ക ഇപ്പൊ കേൾക്ക എന്തോ
കൊറച്ച് ഓയൽ ഇതൊക്കെ ഒഴിക്കും എന്നിട്ട് ഞങ്ങള് എന്നിട്ട് ഇട്ട ഒന്നായിട്ട ഒന്നകെ നല്ലൊരു ദമ്മ ഇടും ദമ്മ് ഇട്ടിട്ട് കൊറച്ച് ഒരു പത്ത് മിനിറ്റോളം നമ്മള് ഒന്ന് കത്തിച്ച് അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു പുക വരുവല്ലോ പാത്രത്തിന്റെ ഉള്ളിൽന്ന് നമ്മൾക്ക് വെന്ത്ണന്ന്റിയാനും വേണ്ടീട്ട് നമ്മൾണ്ടാക്ക ണ്ടാക്കണ സാധനത്തിനെ അങ്ങനെ എന്ത ചെയ്യോ വെന്ന്ത്ണെന്നറ താകണ വരെ ഞങ്ങളെന്ത് ചെയ്യും അത് അങ്ങനെ വെക്കും എന്നിട്ട് പിന്നെ ഞങ്ങള് കൊറച്ച നേരം അടുപ്പത്തു നിന്ന് മാറ്റി വെക്കും ഇത്രയാണ് ഞങ്ങളെ ബിരിയാണി ടേസ്റ്റ് ഒക്കെ ഇണ്ടാവാറുണ്ട് ഉം പിന്നെങ്ങനെ പലഹാരംഒക്കെ ഉണ്ടാക്കുയിക്കാരല്ലേ
ആഹ് ഇന്നലെ ഞാനും ഒരു ചിക്കന്റെ ഒരു റെസിപ്പി ഉണ്ടാക്കിയായിരുന്നു
എന്താ ഉണ്ടാക്കിയത് ഒന്ന് പറയോ
അം മറ്റേ ചിക്കൻ പൊരിച്ചെടുക്കണം പിന്നെ വെളുത്തുള്ളി പൊരിച്ചെടുക്കണ കറിവേപ്പില പൊരിച്ചെടുക്കണ
ഒക്കെ പൊരിച്ചെടുത്തിട്ടില്ലേ
ആ ന്നിട്ട് ഈ പൊട്ടുകടലയില്ലേ അതാ അദ്യമേ ആഹ് മിക്സിലിട്ട് അടിച്ചിട്ട് ഇതെ ഇപ്പൊ പറഞ്ഞ എല്ലാം കൂടെ മിക്സിയിലിട്ട് ട്ടടിച്ച് അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കിരുന്നു കൊള്ള കുഴപ്പല്ലായിരുന്നു നല്ലായിരുന്നു ആ പൊട്ടകടലെടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെ
പൊട്ടുകടല എന്ന് പറയുകയാണെങ്കിൽ എന്താ സാധനങ്ങൾ ഉദ്ദേശിച്ചത്
ഈ പരിപ്പ് പോലെ തന്നെ ഇരിക്കും
ആ പരിപ്പ് പോലെ പരിപ്പ് പുട്ട്ക്കടലാന്നാണോ പേര്
ആ അങ്ങനെയും പറയും എല്ലായിടത്തും എങ്ങനെ പറയന്ന് എനിക്കറിയില്ല
ആ എനിക്കറിയില്ല ഞാൻ ആദ്യായിട്ട് കേക്ക പരിപ്പ്ന്നൊക്കെ കേട്ടിട്ടുണ്ട് പുട്ട് പുട്ടകടലന്ന് പറയണ ഞാൻ ആദ്യായിട്ട് കേൾക്കയാണ് അങ്ങനെ അതൊണ്ട ഞാൻ ചോയിച്ച ഉം
ഉം പിള്ളേരൊക്കെുണ്ടോ വീട്ടില്
ആഹ് എല്ലാരും ഉണ്ട് പിള്ളേരൊക്കെ ഉണ്ട് വീട്ടില് ഓനിങ്ങനെ പ്പി പ്പി ഒന്ന അങ്ങോട്ട് തിരിയുമ്പോത്തിന തുടങ്ങും ആ അവിടെൊക്കെ പിള്ളേര ഒ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയതാണോ
ഇല്ലല്ല പിള്ളേരൊന്നും ഇല്ല ഇവിടെ അവിടെ എത്രയിലാ പഠിക്കുന്നെ പിള്ളേരൊക്കെ
ഏഹ് അവരൊക്കെ ചെറിയ ക്ലാസ്സിലാണ് ഒന്നാം ക്ലാസ് ഇ ഇതൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഉം
ഉം ഇവിടെ
എന്താ വിശേഷങ്ങള്
വിശേഷങ്ങള് ഞാൻ പ്രഗ്നന്റ് ആണ് ഡെയിറ്റാകാറായി
ഏഹ് എന്നാണ്
ആഹ് അടുത്ത മാസം തുടക്കത്തിക്കാണും
തുടക്കത്തിലില്ലേ ആഹ് എവിടെ കാണി
ആഹ്
എവിടെ കാണി അടുത്ത അടുത്ത് കാണിക്കലല്ലേ ഏഹ് കുഴപ്പൊന്നുംല്ലല്ലോ കുഴപ്പൊന്നും ഇല്ലല്ലോ ആഹാ കുഴപ്പൊന്നും ഇല്ലാതെ ഇരി ക്കട്ടെ എങ്ങനെ ചേ ആഹ് പിന്നെ അപ്പൊ ഇനി സ്വന്തം വീട്ടിലാ വീട്ട്ക്കൊക്കെ പോവലില്ലേ
ഹസ്ബന്റിന്റെ വീട്ടിൽ തന്നെയാ
ആണ് ല്ലേ ആഹ് ഉം പിന്നെ എന്നാ ആയിക്കോട്ടെട്ടോ ഞാനില്ലേ വിളിക്കാട്ടോ ഇങ്ങൾക്ക് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാ കൊറച്ച് തിരക്കുണ്ട് അതാണ് ആഹ് ഓക്കെ.